ആഹ് എന്താണ് പിന്നെ?
ആഹ് ചായകൊ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു കൊറച് നാളായ ലോ വിളിച്ചിട്ട്?
ആഹ് കൊറെ നാളാ യി വിളിചിട്ട് തെരക്കായി പോയി.
ആഹ് പണിയൊക്കെ കഴിഞ്ഞോ വീട്ടില്ത്തെ?
ആഹ് ഇന്ന് നമ്മള് രാത്രിത്തേക്ക്? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഉച്ചക്കത്തെ ചോറ് തന്നെ രാത്രി കഴിക്കിണേ.
അതെയ ആഹ് ആഹ് ഇവിടെ അങ്ങനൊക്കെ തന്നെയാട്ട പിന്നെ എന്താ ഉം പണികളൊക്കെ കഴിഞ്ഞില്ലേ രാത്രിയിലത്തെ?
ആഹ് രാത്രി കത്തെ നാളെ മോന് സ്കൂളിൽ കൊണ്ടു പോവണ്ടതൊക്കെ ഇനി കൊറച്ച് കഴിയുമ്പോ രാവിലെ. രാത്രിയിലൊന്ന് ഇച്ചിരി സെറ്റ് ചെയ്ത് വയ്ക്കും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ. ആഹ് പച്ചക്കറിയൊക്കെ അരിയാനുണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ്. അതൊക്കെ എടുത്ത് വെക്കും അപ്പൊ രാവിലെ ആവുമ്പോ കുറച്ച് എളുപ്പമാണല്ലോ?
ആ അത് ശരിയാ സ്കൂളിലൊന്നും പോയി തുടങ്ങിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാ അങ്ങനൊക്കെ ചെയ്ത് തൊടങ്ങേണ്ടി വരും.
ആ ഇവിടുത്തെ ആള് ഇപ്പം യു കെ ജി യിലാണ്. കുഞ്ഞാളാണ് ആ എട്ട് മണിക്ക് വരും ബസ്സ്
ആഹ് ആഹ്
ഉം പിന്നെ നമുക്ക് രാവിലെ അയാളെ എണീറ്റ് കഴിയുമ്പോ അയാളെ അയാള് ക്കൊന്നും.
രാവിലെ മോന് സ്കൂളിക്ക് പോവാൻ മടിയുണ്ടോ?
ഇല്ല മടിയൊന്നും ഇല്ല.
ആഹ് ആഹ് നല്ല മോനായിട്ട് പോവുല്ലേ?
ആ അതെ അതെ
എന്റെ മോന് ഒരു അംഗൻവാടിക്ക് പോകും ഒരു മോൻ. അപ്പൊ അവന് ഭയങ്കരം മടിയാ രാവിലെ പോവാനായിട്ട്.
ഓഹ്
രാവിലെ പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞാ പണികളൊക്കെ കഴിയണ്ടേ? ഏ ഫുഡ് കഴിക്കാൻ മടി പല്ലു തേക്കാൻ മടി കുളിക്കാൻ മടി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മടികളുണ്ട് അവിടെ അങ്ങടെ പ്രശ്നൊന്നുല്ലല്ലേ?
ഇല്ല ആക്ക് ഇഷ്ടാ പോന്നത്
ഉം
ഉ പോയിക്കോളും പിന്നെ നമുക്കൊരു വിഷമാ മഴയൊക്കെ ആയത് കൊണ്ടേ രാവിലെയ ഒക്കെ എണീട്ട് കുളിച്ച്
അവിടെങ്ങനെ നല്ല മഴയുണ്ടാ
ഓ നല്ല മഴ
ഉം ഉം ഇവിടെ അങ്ങനെ മഴയൊന്നില്ല എന്നച്ചാ കൊഴപ്പില്ല ചെറിയതായിട്ട് തീരെ മഴയില്ലായി ഇല്ല ഇട ഒക്കെ മഴ പെയ്യുമ പെരുമഴയൊന്നുമല്ല അങ്ങനെ ഇല്ല ചെറുതായി മഴ പെയ്യുന്നുണ്ട് എടക്ക് വെയിൽ ഉദിക്കുമ്പോ ഒരു ദിവസം നല്ല മഴയാണെങ്കില് നല്ല മഴയാന്ന് വെച്ചെങ്കയ് ഞാൻ വല്യ കുഴപ്പില്ലതും മഴ പെയവെച്ചൽ പിറ്റ ദിവസ നല്ല അത്യാവശ്യം വെയിലായിരിക്കും ഇങ്ങനെ മാറി മാറിയാണ് വേര്ണെ അപ്പൊ അതുകൊണ്ടന്നെ. ഇഞ്
നല്ല വെയിയിലായിരുന്നു
കാലാവസ്ഥടെയാ തോന്നുന്നു ഭയങ്കരം വയ്യായ ജലദോഷം പനി ഒക്കെയാണ് ഇവിടെ
ആ പണിയായിരുന്നു മോൻ കഴിഞ്ഞ ആഴ്ചയൊന്നും സ്കൂളില് പോവാൻ പറ്റിയില്ല
അതെയല്ലേ ഇപ്പൊ കൊ കൊറ പേർ അങ്ങനെ തന്നെ ഇപ്പ ഡെങ്കിപ്പനി ഒക്കെ വരുന്നുണ്ട് ചെലപ്പം എന്റെ ഒരു ബന്ധത്തിലെ ഒരു പെങ്കുച്ചനെ ഇതുപോലെ ഡെങ്കിപ്പനി വന്നിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കരം ക്ഷീണം തളർച്ചക്ക ആയിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോയത്
ഉം ഉം എന്താ മോന് മോന്റെ സ്കൂളിലോ അങ്ങനെ ഇതുവരെയും കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ വേറെ അടുത്ത സ്കൂളിലൊക്കെ ഇങ്ങനെ മറ്റേ എച്ച് വണ് എൻ വണ് അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു ഡെ
ആഹ അതല്ലേ ആഹ
അതുകൊണ്ട് ഇവിടെ ഞാൻ എന്തേലും മോെ ഈ ചെറിയൊരു ജലദോഷത്തിന്റെ ഉണ്ടെങ്കിലും ഞാൻ വിടത്തില്ല സ്കൂളിൽ വിെടില്ല
ആഹ ആ് അത് ശരിയാ അപ്പൊ നമ്മള് പറയാൻ പറ്റില്ല നമുക്ക് എന്തെലും വയ്യായി ഉണ്ടെങ്കിൽ നമുക്കും അതൊരു പേടിയാവും അവിടെ വന്നിട്ടുള്ള കു കുട്ടികൾക്കായാലും അയ്യോ ഇപ്പ നമ്മുടെ മറ്റു കുട്ടികൾക്ക് പകര എന്നുള്ളൊരിതാവും അവിടെ ചെന്ന ഇവർക്കും വയ്യാതായിട്ട് ഇരിക്ക ശരി
െ ഞാൻ ങ്ങെ വിടാറില്ല പൊതുവേെ പിന്നെ മാസ്ക് ആഹ പിന്നെ ഇന്ന് ആ് മോന് ഈ ഐ ഡി കാർഡിന്റെ ഫോട്ടോ എടുപ്പായിുന്നന്ന് അപ്പം നമുക്കിത് കൺഫേം ആയിട്ട് അവര് വിളിച്ച് പറഞ്ഞായിരുന്നു വിടണം വിടാതിരിക്കില്ലേന്ന് അപ്പൊ പിന്നെ മാ എന്നും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ആളെ വിടുന്നത് പക്ഷെ തിരിച്ച വരുമ്പം ആ പോയ പോല ഒന്നും അല്ല വരുന്നത്
ആഹ
മാസ്ക് ഒന്നും കാണില്ല. നമ്മള് ഇൻസേർട്ട് ചെയ്തൊക്കെ കൊടുക്കുന്ന അതൊക്കെ വെഴ കിടക്കും ഒും പറയണ്ട
ആഹഹാ
അതേ ഇന്നാത്തെ കാര്യം യൂണിഫോം ഇടാറില്ല യൂണിഫോം ഇടുന്ന ഇഷ്ടമല്ല അപ്പം ഞാൻ സ്കൂളിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു എൽ കെ ജി യു കെ ജി അങ്ങനെ നിർബന്ധം ഒന്നുമ ഇല്ല യൂണിഫോമ കൊഴപ്പം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ കളറാണ് ആൾ
ആ സ്റ്റേറ്റ് നമ്മടെ ആ സ്റ്റേറ്റ് സിലബസ് ആണോ
അല്ല സി ബി സി യാ
ആഹ ആഹ എന്നാലും കൊഴപ്പം പ്രശ്നൊന്നുമില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല അങ്ങനെ കൊഴപ്പം ഇല്ല ആൾ അവിടെ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളാ എല്ലാരും ചെറിയ ആളുകളാ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുമ്പോഴേ തീരെ ഏജിടായിട്ട് ഏജ് ഇല്ല ആളുകൾക്ക് ആറു വയസ്സാകുമ്പോഴ് അവര് ഒന്നാം ക്ലാസ്സിൽ എത്തത്തല്ലേ ഉള്ളൂ അപ്പം അഞ്ച് ന മൂന്ന് മൂന്നര വയസ്സ് നാല് വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാ അപ്പം അതുകൊണ്ട് അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അങ്ങനെ പറയല്ല പക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് നിർബന്ധമാണ്. അതിനകത്ത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതും നിർബന്ധമാണെന്ന് പറഞ്ഞോ ഉം അപ്പോ അങ്ങനെ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു?
എന്റെ മോന് മൂന്ന് വയസ്സ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വയ സാ മൂത്ത മോന് രണ്ടാമത്തെ ഇപ്പൊ അവൻ അമ്മയുടെ കയ്യിലാണ് അയ് ഞാൻ കാൾ വന്നപ്പോ വിചാ കോളുകൾ വിളിക്കാന്ന് കൊറേ നായി വിചാരിക്കണം പിന്ന അങ്ങനെ സംസാരിക്കൻ ഇരുന്നതാ. പിന്നെന്താ
നാളെ എങ്ങനെ ബഹളമൊക്കെയാണോ ചെറിയ ആൾ
ചെറിയാള് കൊറച്ച് വാശിക്കാര്നാ. അവന് ഭയങ്കര എപ്പോഴും എടുത്ത് നടക്കണംന്നാ വിചാരം. ഇപ്പൊ എന്തോ അമ്മേടെ കയ്യില് ഇരിക്ന്ണ്ട്. അമ്മേടെ കയ്യില് കൊറച്ചു കഴിഞ് ഞാൻ ഇപ്പൊ മൊൾ മോളിലാ. മോളിത്തെ ബെഡ്റൂമിലാ അപ്പൊ അവര് ക്ക് മനസിലായിട്ടില്ല ഞാൻ മോൾളേക്ക് വന്ന്ട്ടുള്ള കാര്യം ഞാൻ പാത്തും പതുങ്ങിയുആണ് മോൾളേക്ക് വന്നത്. സൂത്രത്തിൽ മോളിക്ക് വന്നതാ കോളിയ്യാൻ വേണ്ടീട്ട് കൊർച്ചു കഴിഞ്ഞ് ഞാൻ താഴ്തേക് പോവും അപ്പൊ ചെലപ്പോ അമ്മ തന്നെ മൊളിക്ക് കോളി കോളിമ്പെല്ല്ണ്ട് അപ്പൊ അ അമ്മ അവ്ട്ന്ന് അടിക്കു അത്. അപ്പൊ ബെല്ല്ടിക്കുമ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങി ചെല്ലും അമ്മയെക്കൊണ്ട് മാനേജ്യ്യാൻ പ തലയാവുമ്പോ അമ്മ വിളിക്കും.
ആഹ് ഇവടെ ഇപ്പോ ഹോംവർക്ക് ഒറക്കം വരുന്നന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഹോംവർക്ക് എഴുതാൻ വേണ്ടിട്ട് എടുത്ത് കൊടുത്ത് അപ്പൊ അതിന്റെ ഇടക്ക് ഇപ്പൊ ഓടി ഓടി വന്ന്. അമ്മേ ഇ ഇനി എന്തെടുക്കുവാ എന്തെടുക്കുവാന്ന് ചോദിച്ചിട്ട്. ഹോംവർക്കും ‌ ചെയ്ത് ഇപ്പം എന്റെ ബ്രദർ ഉണ്ട് ഇവിടെ.
ആ ആഹ്.
അയാളെ ഏൽപ്പിച്ചിരിക്കുവാ അല്ലാതെ എവ്ട്ത്തി ക്ക്ന്നു അങ്ങനെ ഒന്നും അറിയില്ല ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ അറിയില്ല എഴുതാൻ അറിയ ഒരു കാര്യങ്ങളും അറിയില്ല.
ഒട്ടിക്കാനോ? ഒട്ടിക്കാനാണോ?
എന്തു വാടാ?
എന്താന്ന് ഉം വോയിസ് പോയി.
എടാ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുവാ ഒറ്റക്ക് ഈ എഴുതാനൊന്നും അങ്ങനെ അറിയ ഇല്ല എഴുതും ആള് പക്ഷെ നമ്മളൊന്ന് സപ്പോർട്ടിന് നമ്മള് കൂടിരുന്നോണം ഫുഡ് കഴിക്കാ ന്നും പിന്നെ അങ്ങനെ അറിയില്ല തനിയെ വാരി കഴിക്കാനൊന്നും അറിയത്തില്ല.
ഇവടെ അങ്ങനെ തന്നെയാ സെയിം മൂന്ന് വയസ്സാ. പിന്നെ എൽ കെ ജിക്ക് വിടുന്നെങ്കി ന്നാലു വയസ്സാ ആാവണ്ടേ.
ആഹ് ഒര് അതെ തേ
എൽ കെ ജിക്ക് ചേർത്തിട്ടില്ലേ അപ്പൊ മൂന്ന് മൂന്ന് വയസ്സ് ജൂലൈലേക്ക് മൂന്ന് വയസ്സ്‌ ആവുള്ളൂ. അപ്പം അത് കഴിഞ്ഞേന് ശേഷ ഇപ്പം ഒരു കൊല്ലം അംഗൻവാടീല് പോയതിന് ശേഷം ആവാമന്ന് വിചാരിച്ചു. അപ്പ നല്ല കൊറച്ചും കൂടി അവർക്ക് അറിവാവുള്ളോ അപ്പൊ അവന് ഭക്ഷണൊക്കെ കഴി ക്കാനോന്നും അറിയില്ല്യാ പക്ഷെ അങ്കൻവാടി ടീച്ചർമാര് വാരി കൊടുക്കില്ലേ.
ആഹ്
അപ്പൊ അത് കാരണം അങ്ങനെ പോകുന്നുണ്ട് എന്നും രാവിലെയോ ഞാന് അംഗൻവാടിയില് ഒരുക്കി വിടും രാവിലെ പിന്നെ വൈകുന്നേരം മൂന്ന് മണി ആകുമ്പോ ഞാ കൊണ്ടരാൻ പോകും അങ്ങനെയൊക്കെയാണ് ഇവിട്ത്തെ കാര്യങ്ങള്.
ഉം ഇത് രാവിലെ എട്ട് മണിക്ക് പോയിട്ട് പിന്നെ നാലുമണിയാകുമ്പോ വരും.
അ ആഹ്.
നമ്മടെ വീട് കൊറച്ച് ഉള്ളിൽ നിൽക്കാ അപ്പൊ മെയിൻ ഇറ്റോത്തിലോട്ട് നമ്മള്തിന് നടന്നാ പോണ്ടതെ.
ആ ഇവർക്കപ്പൊ എത്ര മണി വരെ ക്ലാസ്സ്
മോന് ഒമ്പതര തൊട്ട് മൂന്ന് മണി വരാ ക്ലാസ് പക്ഷെ ദൂരവുണ്ട് സ്കൂളുന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടീട്ട്
ആഹ് ആഹ്
ബസില് മൂന്ന് മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പം നാല് മണിയാവും
അതെയോ ആഹ് ആഹ്
ആഹ് മെയിൻ സിറ്റിലാ സ്കൂള് അപ്പം അവിടെ ഭയങ്കര ട്രാഫിക് ഒക്കെ ആയിരിക്കും ആ ടൈമിലൊക്കെ അപ്പം അതുകൊണ്ട് വരുമ്പഴത്തേക്കും ഇച്ചിരി ലേറ്റ് ആകും
അതേല്ലേ ആഹ്
രണ്ടേ മുക്കാല് മൂന്ന് മണിക്കകത്ത് ബസ്സെടുക്കും പക്ഷെ നാല് മണി നാലേ കാലാവും നമു ക്കിവിടെത്താൻ. ബ്ലോക്കൊക്കെ കഴിഞ്ഞ്
അപ്പൊ അങ്ങനെയാണല്ലേ
ഉം
അപ്പൊ മൂത്ത മോനോ അപ്പോ മൂത്തത് മോനാണോ
ഒരാളെ ഒള്ള്
അതെയോ ആഹ് ആഹ്
ഉം
അപ്പൊ ഹോം വർക്കൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്താ മനസ്സിലാവായിരിക്കുംല്ലേ
ആഹ് ആഹ് എഴുതിക്കോളും പക്ഷെ നമ്മളൊന്ന് കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് ഇരുന്നോണം നമ്മള് കൈയൊന്നും പിടിച്ച് എഴുതിക്കൊന്നും വേണ്ട തനിയെ എഴുതിയോളും എഴുതിക്കോളും പക്ഷെ നമ്മളൊന്ന് അടുത്തുതന്നെ ഇരിക്കണം ആരെങ്കിലും വേണം ഒന്നടുത്ത്
ആഹ്
പേടിയാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ മാം വഴക്കു പറയില്ലേ എന്നൊക്കെ പറഞ്ഞൊള്ള പേടി
ആഹ്
ഉം ചായയെക്കെ കുടിച്ചോ
എന്താ
ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു ചായയ്ക്ക് ഞാന് പഴംപൊരി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഉം ആഹ് ഇടയ്ക്കൊക്കെ ഇങ്ങനെണ്ടാകും എണ്ണേല് വറുത്തത് ഇണ്ടാക്കുള്ളൂ എല്ലാ ദിവസൊന്നും ഉണ്ടാക്കില്ല വല്ലപ്പോഴുക്കൊ ഇന്നു വീട്ടിലെ പഴംള്ളത് കൊണ്ട് പിന്നെ മുതി ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ന്ന് ശരിടാ ഞാൻ വിളിക്കാം എന്തായാലും
ആഹ് ശരിടാ ശരി